ഏഹ്
ആഹ് എന്തൊക്കെയാ വർത്താനം
നല്ല വർത്താനം എന്തൊക്കെണ്ട് വർത്താനം
എന്താ സുഖം
ഉം ആഹ് ജോലിഒക്കെ കഴിഞ്ഞു
ഏഹ് ഭക്ഷണം കഴിച്ചോ?
ആഹ് ഭക്ഷ്ണം കഴിക്കല് കഴിഞ്ഞു എന്തേ അവിടുത്തെ ഭക്ഷ്ം കഴിക്കല് കഴിഞ്ഞില്ലേ?
ഏഹ് കഴിഞൊയ് ഒക്കെ നേരത്തെ വേഗം ഒരുക്കും ഇപ്പത്തെ വെയിലും ചൂടു അല്ലേ വേഗം കൊന്ന് ഒരിക്കി വീട്ടിനുള്ള് കയറി കിട്ടിയാ മതിന്നാവും
ആഹ്
മഴക്കാലാനൊന്നും തോന്നൂല്ലല്ലോ? ഇപ്പത്തെ വെയിലും
ഉം പ്പത്ത വെയിലും ചൂടും കണ്ടാല് മഴക്കാലൊന്നും തോന്നില്ല ന്നാ മഴ ണ്ടെയ്നും. വെയിലാണ് ഉം പിന്നൊരു മഴ എപ്പഴേലൊള്ളൂ മഴ പിന്നെ കുട്ടെളൊക്കെ?
കുട്ടികള് ഒരാള് താ ക വറും ബുക്കൊക്കെയിട്ട് ഇരിക്കണണ്ട്
ആഹ്
ഹും ഒരാള് ഒറങ്ങിട്ടുണ്ട് ആഹ് പഠിപ്പൊന്നല്ല വെറുതെ സമയം പോകാവേണ്ടിയാണ് കളറും ബുക്കും ടുത്തിരിക്കാ
ആഹ് ഏഹ് ഇവടെ പഠിക്കാന് ഒരാള് മൂന്നിലാണ് അപ്പൊ ഒരാള് പഠിക്കാൻ വേണ്ടീട്ട് തെരെഴുത്തൊക്കായിട്ട ങ്ങനെ ഇരിക്ക്ണണ്ട് മൂന്നൂസം ലീവാണെങ്കിലും മൂന്നോസം ഒണ്ട്
ആഹ് ചെയ്യാള്ളത് ഇഷ്ടം പോലെ ണ്ടാവും ഉം വടെണ്ട് ഞാനിരുന്നിട്ടില്ല കൊറച്ച് പ്പൊ ന്നലെ ഇരുന്ന് ചെയ്തു അപ്പൊ ഇന്നിപ്പോ പറഞ്ഞപ്പ പറഞ്ഞു കൊറച്ചെയ്ഞ്ഞോട്ടെ ഞാൻ കൊറച്ചേരൊന്നിരിക്കട്ടെ
ആഹ് അതോണ്ട് പിന്നെ കൊർച്ചേര അവർക്കോണ്ടെ റസ്റ്റ്‌.
ആഹ്.
ആഹ്. വോ ഇന്നലെ വടെണ്ടായിട്ടില്ല രണ്ടാള്.
ആഹ് രണ്ടാളും പഠിക്ക.
ആഹ് ഒരാള് മൂന്നില് ഒരാള് എൽ കെ ജിയും ആയിട്ടൊള്ളൂ.
ആഹ് ഇപ്രാശം ചേർ ചേർത്തന്നിൻ ക്കൊരാള് മൂന്ന് വയസ്സായി ആളൊർ ങ്ങ്ണ് ണ്ട് മറ്റാള് ഒന്നാം ക്ലാസ്സിലാണ്.
ആഹ് ചെറ്യാളെ അപ്രാവശ്യം ചേർത്ത്യതാണെ.
ആഹ് പോകോ കുർമ്പൊക്കണ്ടോ.
കുറുമ്പൊന്നുല്ല പോവു ആദ് ആദ്യത്തെ ദിവസരു കുറുമ്പുണ്ടായിര്ന്നു. പിന്നെകുഷാറായി ഇപ്പന്നും രാവിലെ പോ
ആഹ് അംഗൻവാടിലൊക്കെ പോയിട്ടുണ്ടാവോ.
അംഗൽവാടില് പോയിട്ടില്ലേ.
ആഹ് ബടെ അംഗൻവാടിയിലൊന്നും പോയിട്ടില്ല ഞ് സ്കൂള് കൊണ്ടെ ചേർക്കുമ്പറയാ.
ആഹ് ഞാനു അംഗൻവാടിലൊന്നു പോയിട്ടില്ലവടെ. വടെ അങ്കലാ ഞാ അങ്കലവാടി പോൺല ഞാ സ്കൂൾലാ പോണന്നാ പർഞ്ഞേ. അപ്പന്നയ്ക്കോട്ടെന്നാ അങ്ങലാടി പോണ്ട ഞ് സ്കൂൾ പോയിക്കോട്ടെച്ച്ട്ട്പ്പോ സ്കൂൾക്കാക്കി. ങ്കലവാടിലൊന്നു പോയിട്ടില്ല. ന്നാലും ടീച്ചറ് ചോയ്ച്ചു എന്താണ് അങ്ങനവാടി പോയിര്ന്നോ ഞാ പർത്ത് അങ്ങലവാട്യൊന്നും പോയിട്ടില്ല ആദ്യത്തിസം കര്ഞ്ഞപ്പോഴേ. ആഹ് അതന്നെണർഞു പക്ഷെ വിറ്റത്ത് വിറ്റത്തെ ദിവസൊക്കെ ആളുഷാറായി ഞാനും പോവുലന്നെ വിചാര് ച്ചത് അങ്കനവാടില് പോവാത്തോണ്ട്.
പൊഴല്ലേ.
ആഹ് അദ്യത്തെ ദിവസൊത്തെ കര്ച്ചില് കണ്ടപ്പഴേ ഇരിക്കലേച്ചു പേട്ച്ചു.
അ ആഹ് ഇവിടങ്ങൻതന്നെ ഒരാളുണ്ട് ഉം മുത്തച്ഛന്റെ കുട്ട ട്ടണ്ട് നാല് വയസ്സായതോൻ അതേപോലങ്കൻവാടിലന്നും വിട്ടിട്ടില്ല നേരെ ഒല് ഇപ്രവശം കൊണ്ടയ് സ്കൂൾല് ഇര്ത്തി. എൽ കെ ജി കൊണ്ടയ് ഇര്ത്തി ആള് രണ്ടു കൈയും കെട്ടി ആ കസാലയൽ അവിടെ ഇരുന്നു ടീച്ചറ് അവിടെ പറയ അതൊന്നു ഓനോടേ അല്ല. ഓനോട് ഭക്ഷണം കഴിക്കാ പർഞ്ഞ ഓന് വാണ്ട വള്ളം കുടിക്കാൻ പർഞ്ഞ ഓന് വാണ്ട ഓനോന്റെ പെരി പോന്നാതി.
ഏഹ് ലാ
മൂത്രയ്ക്കാ വ്ൾച്ചിട്ടുങ്കൂടി ഇല്ലേ ആ മൂത്രയ് ക്കാ വിൾച്ചിട്ടും കൂടി ആള് അനങ്ങില രണ്ടുസം അങ്ങനെ നലോളി കാര്യങ്ങളൊക്കെ ആയപ്പ പിന്നെ ടീച്ചററി ങ്ങള് അട് ത്ത് വർഷം കൊട്ന്ന് ചേർത്തിക്കൊളിട്ടോ കുട്ടിക്ക് കൊർച്ചും കൂടെക്കൊന്ന് ബുദ്ധി വന്നോട്ടെ അർഞു.
ആഹ് എഴുതൊന്നും ചെയ്യാതെന്താ അവിടെ നിക്കനിലേ. എ അങ്കനവാടിത്തെ പോലല്ലോ അഴുതാനൊക്കെണ്ടെ ആഹ്.
ക്കെ എഴുതാ പഠിപ്പിക്കോല്ലോ പ്പ അംഗൻവാടി പഴയ പോലൊന്നു അല്ല. അംഗൻവാടിയിൽ വിട്ണ കുട്ട്യൾക്കന്നെപ്പ അ എല്ലാതും അറിയ.
ആഹ് അടാ എ ബി സി ഡി ഒക്കെ പഠ്ച്ച്ണ് ണ്ടാവും. ഇവിടപ്പ വന്നയ്ഞ്ഞാ സ്കൂൾട്ട് വന്നയ്ഞ്ഞാ.
ആഹ് ഓല് പർഞ്ഞേ അവിടെള്ള കുട്ട്യളൊക്കെ സ്ലൈറ്റും പെൻസിലുട്ത്ത് എഴുതാണ് ഇബം മാത്രം കൈയും കട്ടിയവിടെ ഇരിക്കണ് ണ്ട്
ആഹ് അതങ്കലാടി പോ പോ പോവാത്തോണ്ടേ ത്പ്പങ്ങലാടി പോത്തൊണ്ട് അങ്ങൻത്തെ കൊ പ്പൊന്നുല്ല എന്താണ് വന്നിട്നെ വേകുന്നേരം വന്നയ്ഞ്ഞാ വേലയ്കി ചായൊടൊക്കെ കയ്ഞ്ഞയ്ഞ്ഞ ഞാ ഇര് ഇരിക്ക എഴുതായിരിക്കും. കയ്യോ കഴ കൊർച്ച്ത് എഴുതുമ്പ കയ്യ് കൊഴഞ്ഞറിം ഞ് ബാ ക്കി ങ്ങളെയ്തിക്കൊ അപ്പൊ ഞാപറിം ഞാനല്ല സ്കൂള് പോണറിം ഞാന് ങ്ങളെയ്ത്യൊണ്ടറി ന്നോട്.
അത്പ്പ വല്ല്യ കുട്ട്യളായലു അങ്ങൻതന്നെ പണ്ട് അർഞ്ഞാ ഞമ്മളെക്കെ പിട്ച്ചിര്ത്തി പഠ്പ്പിച്ചീര്ന്നു പ്പൊ ടീച്ചർമാര് പറയണ്ത കളിന്റെടി കൂടെങ്ങനെ പഠിച്ചോളും പിടിച്ചിരുത്തി പഠിപ്പിക്കണ്ടാത്ത ച്ച് പഠിപ്പിക്കണ്ട ന്നൊക്കെല്ലേ പറയാ.
ആഹ്. ന്നാലു ഞമ്മള് ഏതും പറ ഏ എട് എടുക്കിംന്നർഞ്ട്ട് ഇരിക്കും ഞമ്മള്.
ആഹ് ഞമ്മളെ പിടിച്ചിത്തും ഇ്മടെ എന്റെ വലിയ മകനാ തന്നെയാണ് ഒനു കളിയാണ് കാര്യമായിട്ട് പഠിക്കാനൊരു പത്ത് മിനിറ്റ് ഇരുന്ന അ അഞ്ച് മിനിറ്റും കളിച്ച് തീർ
കൾ ആ എന്റെത് മൂത്രഴിക്കാൻ മുട്ടും എന്താ പിന്നെ
ആഹ് വെള്ളം ദാഹിക്കലും എല്ലാം കൂടെ ആയിരിക്കും ഞാനിങ്ങനെ അങ്ങടു ഇങ്ങടും നടക്കും ആഹ് വള്ളം വേണം മൂത്രയ്ക്കപോണം ന്നരുമ്പോ കൊല് പിന്നാല അങ്ങോങ്ങട്ടും നടക്കണ പണിയ പത്ത് മിനിറ്റ് അങ്ങനെയാണ് തീർക്കും
ത് ആ, അന്നുപിന്നെ ഒരു എട്ടുഒമ്പതുയൊക്കെയായാ പിന്നെ ഉറക്കം വരനായില്ലേ
ആഹ് എട്ടു മണിയാകുമ്പോക്കു തുടങ്ങുമിവിടെ ഉറക്കം വന്നിട്ടു വയ്യമ്മാ ഭക്ഷണം കൊണ്ടമ്മായെന്നു പറയും
ആഹ്, ഏതലും നടക്കണം അപ്പ അതിനിടയിൽ ഇല്ലാത്ത ഒന്നുമില്ല ഇപ്പൊ വരട്ടമ്മ പുറത്ത്ക്കട എറങ്ങും.
ഉം.. വൈകുന്നേരം സ്കൂളുവിട്ടു വന്നാലത്രയുംമില്ല അപ്പൊ പിന്നെ കുറച്ചു സമയം കളിക്കട്ടെ അമ്മ ആ നയിനുവുമണ്ടും
ഇവിടെ പിന്നെ താങ്കളുടെ കൂടെയൊന്നും കളിക്കാൻ പോകില്ല. ഇവിടെ ഞങ്ങളൊരു വീട് ഇവിടെ വീടത്തൊക്കെ് തെ താഴത്തേക്കൊന്നും പോവൂല
ആഹ്, ഞങ്ങക്കുഅതിനങ്ങനെ തന്നെയാ ഒറ്റക്കൊരു വീടാപിന്നെ ഇവിടെ എന്റെ മൂത്തച്ഛന് ഞങ്ങളൊക്കെഒന്നിച്ചാണ്. അപ്പൊ ഓലൊക്കെ കുട്ടികളെയിറ്റു ഓലങ്ങനെയാ ഓലങ്ങനെ ഒന്നി ച് അങ്ങനെ കളിക്കും കളിയല്ല വികൃതിയാണ് പത്തുമിനിറ്റുകളിച്ചാ പതിനൊന്നാമത്തെ മിനിറ്റുതുടങ്ങുവല്ലേ തല്ല്
ആഹ്
തല്ല്, ഓര് ഇന്റെ എന്റെ മോന് മൂന്ന് വയസ്സ് മൂ മൂത്തച്ഛന്റെ മോന്‌ നാലു വയസ്സാണേ ഓരുരണ്ടത്ത് കണ്ണെടുത്താചേരൂല ആഹ് രണ്ടാൺകുട്ടികളുള്ളോര് കണ്ണെടുത്താചേരൂല
ആഹ് ചെറിയാളെന്നും ഉച്ചയാകുമ്പോ ഉറങ്ങുവോ
ആമ്.. ദിവസം ഉറങ്ങും. കുറച്ചുസമയമുണ്ടേയുറങ്ങുമവള് ആ സമയത്തെ നമുക്കൊന്നു ഒഴിഞ്ഞിരിക്കാൻ പറ്റുള്ളൂ അല്ലെങ്കിൽ പിന്നാലെയുണ്ടാവും
ആഹ് അതു ആമൂന്നാ ആ സമയമല്ലോ ആ വയസല്ലെ
ഉം ഞമ്മളെങ്ങോട്ടാ തിരിയണേന്നു വെച്ചു ങ്കി അപ്പയിന്റെ പിന്നാലെ അവൾ അവനുണ്ടാവും
ആഹ് എന്നിട്ടുഭക്ഷണം കഴിച്ചിട്ടായുറങ്ങിയെ
ആഹ് ഭക്ഷണം, ഭക്ഷണമെന്നു പറയാൻ പറ്റില്ല ഒരുമൂന്നുപാത്രം മിച്ചറാ തിന്നേക്കണത് ചോറ്കൊടുത്തിട്ടു ചോറു വേണ്ടാ മിക്ച്ചറുമതി
അയ്യോ, ഓൻ മിക്ച്ചറു തിന്നിട്ടാ ഉറങ്ങിയേ
ഉം മിക്ച്ചറു തിന്നങ്ങനെ യുറങ്ങി എണീറ്റിട്ടെനി ന്തെങ്കിലുമവൾക്കു കൊടുക്കണം ഉംഎണീറ്റിട്ടിനി ന്തെങ്കിലും കൊടുക്കണം അപ്പൊ ഓല വാശിക്കു നിന്നുകൊടുത്തില്ലെങ്കിൽ പിന്നെയതും തിന്നൂല അങ്ങനെ വന്നു കിന്നുറങ്ങി
ആഹ് കിടന്നുറങ്ങും. ഉറങ്ങി എഴീചാലൊരു വാശിയാവും
ആഹ് ഇനിയിപ്പോ ദേച്ചം വരും പൂരെ കരം
ഉം അതെ എന്നിട്ട് എന്താ ചോറ് ഇനിയൊക്കെ വെക്കണോ
ആഹ് ഞങ്ങൾ രണ്ടു നേരം വെക്കും
ഉം രണ്ടുനേരം, വെക്കലാണ്
ഉം ഇവിടെ പഴേ, പഴേ രീതിയാണ് ഇപ്പയെല്ലായിടത്തും ഒരു നേരവേ വെക്കുള്ളൂ, ഇവിടെ ഇവിടുത്തെ ഉമ്മാക്ക് നിർബ ഇപ്പാക്കുമങ്ങനെയായിരുന്നു രണ്ടു നേരം വെക്കണമെന്നുള്ള നിർബന്ധേനെ ഉമ്മാക്കുമങ്ങനെ തന്നെയാണ്.
ഉം ഇവിടെ പിന്നെയങ്ങനെയൊന്നുമി ല്ല. ഞാൻ നേരവ്വയിട്ടു വെക്കും. രണ്ടു നേരത്തെ അനുസരിച്ചിട്ടുള്ളത് ക്കും പിന്നയിവരെസ്കൂൾ കൊണ്ടെയാക്കാനും കൊണ്ടുവരാനുമൊക്കെ പോണേ വണ്ടിയിലൊന്നുമല്ല, നടക്കാനുള്ളദൂരമുള്ളൂ അപ്പൊ ആഹ് സമയമുണ്ടാവും ഇല്ലല്ലോ, അപ്പൊ പിന്നെ രണ്ടാൾക്കു മുണ്ടാക്കുവന്നേനെ ഇഷ്ടമാതിരി പഠിക്കാനും എഴുതാനുമൊക്കെ
ആഹ് ഇവിടെ പിന്നെ ഞങ്ങളങ്ങനെയാണ് വെക്കും. ഇപ്പമങ്ങനെ ശീലമായി ചിലപ്പോ തന്നെ ഉമ്മയൊന്നുമിവിടെ ഇല്ലെങ്കിൽ പിന്നെ ഞങ്ങളൊന്നായിട്ടങ്ങട്ടുവയ്ക്കും. അതുചിലപ്പോ ഇന്റെ യിന്റെ ഇന്റെ കെട്ടിയോൻ പുറത്താണ്, മൂപ്പരുണ്ടെങ്കിൽ നടക്കൊന്നുമില്ല, മൂപ്പർക്കു ഇതേ മാതിരി ചൂടുള്ള ചോറുവേണം.
ചോറുവേണം, ചോറ് ഓരോരുത്തർക്ക് ഓരോ യിതാണേ
ഓരോരുത്തർക്കോരോ ശീലമാണ്, മുത്തച്ഛൻ പിന്നെ എന്തുകൊടുത്താലും പാവം കഴിച്ചോളും.
ആഹ് അങ്ങനൊയൊക്കെയാണേൽ കൊഴപ്പമില്ല. ഇതേ നിർബന്ധമുള്ള ആൾക്കാർക്കു പിന്നെയെന്താ ഉണ്ടാക്കേണ്ടേ
ആഹ പിന്നെ ഒക്ക് വേണ്ടി ഉണ്ടാക്കണം അപ്പ ഞാൻ ചെലപ്പോ ആ ചോറൊന്നണ്ട് ചൂടാക്കീട്ട് ഒന്നണ്ട് തളപ്പിക്കും ന്നിട്ട്അതങ്ങെഊറ്റി അങ്ങ കൊടുക്കും ആ കൊടുക്കും. ആ അപ്പൊ അത്ഴുതി അങ്ങനെ കൊടുക്കും.
ഉ കറിയൊക്കെ ഒന്നിച്ച് വെക്കലാവോ അല്ല രണ്ട നേരം കറിയ രണ്ട നേരം വെക്കലാ
കറി ചെലപ്പോ പിന്നെെ തേങ്ങ അരച്ചിട്ടുള്ള കറി ഒന്നും അല്ലെങ്കിൽ രണ്ടു നേരം വെക്കൂ നമ്മളുയില എന്തെലുമൊക്കെ താളിപ്പോയങ്ങനെ എന്തേലുമൊക്കെ ആണെങ്കില്
ആഹ
അല്ലതെ തങ്ങക്കരച്ച വെക്കണ കറിയാണെങ്കിൽ ഒരു നേര വെക്കള്ളു
ഉ അത് തേങ്ങ അരച്ച് വെച്ചാലുണ്ടാവല്ലോ രണ്ട് നേരത്തിന്
രണ്ട്നേരത്തിന ഉണ്ടാവും മറ്റേ കറി ആകുമ്പോ പിന്നെ ഉണ്ടാവ എപ്പളുഒന്നും തേങ്ങ അരച്ച വെക്കണം പറ്റൂല. അപ്പൊ ഇതുപോലെ എല എന്തെേലുംക്കെ ഇവിടെ അമ്മ അങ്ങനെ ഉണ്ടാക്കും എന്തേലും ചെറുയിട്ടൊക്കെ അയിന്ന് അങ്ങനെ പറച്ചു കൊടുത്തിട്ട്ങ്ങനെ വെക്കും ചീരയോ അല്ലെങ്ക മുരിങ്ങന്റെലെ അങ്ങനെന്തെങ്കിലൊക്കെ.
എന്നക്കായിട്ട് താളിതാളിച്ച് വെക്കാവൂല്ലേ?
ഉം താളിചയക്കെ ഇന്ന്പ്പോ അപ്പൊ മത്തന ഉണ്ടായിരുന്നു അപ്പൊ അത് അങ്ങനെകടർത്ത് അങ്ങനെ വെച്ചിട്ടുണ്ട്.
ആഹ അതെ അതന്നെ ആണ്‌ കറി മത്തൻ
ആഹ അതാണെങ്കി പിന്നെ എ ട്ട പക്ഷെ അത് രണ്ടു നേരത്തിന ഒന്നും ഉണ്ടാവില്ല ഒരു നേരത്തിനള്ളത് ആക്കി വെച്ചിട്ടുള്ളൂ
ഉണ്ടാവുള്ളു അത് രണ്ട പാരല് കയ്ഞ്ഞാ കറികയു രണ്ട് താത്തായ്ട്ടൊന്നുണ്ടാവൂല. ന്നട്ട് വല്യാള് ഇവിടെ ഹസ്ബൻറും അമ്മായിമ്മേ എളയച്ചനും രണ്ട് കുട്ടിളും.
ആഹ് കല്യാണം കഴി
ഇല്ലേ എളേച്ചൻ കല്യാണം കയ്ച്ചിട്ടില്ല.
ആ
നോക്കണണ്ട് ശരിയായിട്ടില്ല
ആഹ്
ഉ അമ്മായമ്മ ആർക്കും കിട്ടാല പെണ്ണുങ്ങളെ കിട്ട കിട്ടാലല്ല ഇപ്പൊ ആർക്കും കിട്ടാല്ല.
ഉം ഇവിടെൊക്കെ അതന്നെ സ്ഥിതി കൊറെ തെരഞ്ഞെടുക്ക്‌ണോ ലാണ്കിട്ടണ്ടേ ആ ണ്ടാലാദ്യം ചോയ്ക്കാ എവ്ടേലും പെങ്കുട്ട്യാളെ കെട്ടി
എങ്ങട്ട് കിട്ടാനാ ആ ഇപ്പോഎവിടെ കിട്ടാല്ലേ ഇതിപ്പോ ഒരുട്ടം കല്യാണം നിശ്ചയക്കെ കഴിഞ്ഞതാണ്അത് പിന്ന മൊടങ്ങിതാ
ആഹ
ഉ ഇിപ്പ അങ്ങനെ അന്വേഷിക്കണ്ട ഒന്നും ശെരിആയിട്ടില്ല. പിന്നെ ങ്ങള് പിന്നെ കാക്കനി ഇപ്പോ നാട്ടില് ഇല്ലലെ
ഇല്ലേ അപ്പൊ പോയിട്ട് രണ്ടു മാസം ആയിട്ടുള്ളൂ ഇനിയിപ്പോ കൊറച്ച് കഴി വരണങ്കിലൊക്കെ
ആഹ ങ്ങളെ വീട്ട്ലെ
ആഹ് അവിടെത്തന്നെ ഹസ്ബൻഡിന്റെറെീട്ടിൽ തന്നെയാ എന്റെ വീട്ടിലൊക്കെ ഞാൻ വല്ലപ്പോഴ പോയിവരുള്ള- പണ്ടേ അങ്ങനെയാണ് ഇപ്പണ്ടെയ്ന സമയത്തെന്നെ സമ്മയ്ക്കൂല തോന അവിടെ പോയി നിക്കാനന്നുംഞമ്മക്കൊക്കെ പ്രസവിച്ചടക്കുമ്പോ അങ്ങനെ ഉള്ളു പോവാ ഏഴമ ഏഴാം മാസത്തില പ്രസവത്തിന് കൂട്ടിക്കൊണ്ട ഏറ്റും കൂടെ ഞാൻ ഒമ്പതാം മാസത്തി ഏഴാം മാസത്തില ഇങ്ങട്ട് തന്നെ കൊടുന്ന്
ഏർ ചടങ്ങിന് കൊണ്ടോയിട്ടാവും ഇങ്ങനെന്നെ കൊണ്ടന്നണ്ടാവുംല്ലേ? ആ പിന്നെ അത കൊറച്ച് ക്കെ ആയിട്ടാവും ലെ ഇങ്ങട്ട് പോന്നുണ്ടാവ
ഉം ആഹ് ഒ കൊർച്ച്ന്നല്ല ഇൻക്ക് ഓപ്പ്രേഷെയ്ന്നു ഇന്നാലും പിന്നെ മൂന്നു മാസം തൊണ്ണൂറയ്ഞ്ഞപ്പോ ഇങ്ങടെന്നെ പോന്ന് അപ്പോത്തിന്ന്ൻ്റെ കെട്ടിയോൻ വന്ന് അപ്പ പിന്നെ പോരല്ലാതെ വേറെ കൊലല്ലല്ലോ?
ഹാ അങ്ങനെ വല്ലാതെ വിടാളില്ല
ഓലങ്ങനെ കുട്ടിനെ കാണ്ണന്നർഞ്ഞ് അങ്ങനെ വന്ന എപ്ലേ ഹോസ് പിറ്റൽക്ക് വര്ണന്നർഞ്ഞ് നിന്നതാ മൂപ്പര് ടിക്കറ്റൊക്കെട്ത്ത് റെഡിയായ് നിന്നപ്പോ ഇന്റെ ഡെലിവെറി കയ്ഞ്ഞു സർപ്രൈ ഉം സർപ്രൈസരാൻ വേണ്ടി ടിക്കറ്റ് ഒക്കെട്ത്ത് റെഡ്ഡ്യെയ് നിന്നതാണ് മൂപ്പര് ടിക്കറ്റിട്ത്തീൻ്റെ തലേന്ന് ഇന്റെ ഡെലിവെ
ഉം ഏഹ് രണ്ടു സിസേറ്യെനാ
രണ്ടു സിസേറ്യനാ
ആഹ് ഇക്കു അതെ രണ്ടും സിസേറിയൻ തന്നെ
ആഹ് നിങ്ങൾക്ക് ഉ നടുവേദനെക്കെണ്ടോ
ങ്ങാ ഊരവേദനെക്കെണ്ടേ ആഹ് അത് ആഹ് അത് പർഞ്ഞിട്ടാള്ളാണ് ഓപ്രേഷൻ കൈഞ്ഞോര്ക്ക് പർഞ്ഞട്ടിള്ളാ തോന്നിണ്ട്
ആഹ് അ ഞൻ ചെലോരൊക്കെ ഇങ്ങനെ പറയും പിന്നെ ഇല്ലാ അങ്ങനെ ഓപ്രഷൻ കൈഞ്ഞേര്തീട്ട് അങ്ങനണ്ടാവൊന്നുല്ലാ ന്നൊക്കെ ഞാൻത് ചോയ്ക്ക്ണോൽക്കൊക്കെ ഈ പ്രശ്നം ഒ ഒപ്പണ്ട്
ആഹ് ഇണ്ട് ഊരവേദനണ്ട് ഊരവേദനില്ല്യാതെ അ
ആഹ് ആഹ് ഞാൻന്നാ വിളിക്കട്ലാ ചേച്ച്യേ ന്റെ കുട്ടി ഒ ഒണരുന്ന്ണ്ട് ആഹ് ശരിന്നാ ആഹ്